ഹ കേക്കാവോ
കേക്കാം
ആഹ ആ ആ ന്താണ് പരിപാടികൾ രാവിലത്തെ തെരക്കൊക്കെ കഴിഞ്ഞോ?
രാവില്ത്തെ തെരെക്കുകൾ കഴിഞ്ഞൊണ്ടിരിക്കുന്നു ഓരോന്നൊക്കെ അറേഞ്ചെയ്ത് ഉം കാപ്പിയൊക്കെ കുടിച്ചേള്ളൂ ഇപ്പം. കാപ്പിയൊക്കെ കുടിച്ചോ?
കാപ്പി കുടിച്ചു ഇന്ന്പ്പം സൺഡേ ആയിട്ട് ഇങ്ങനെ ഇത്തിരി മടി പിടിക്കുന്നൊരു ദിവ
അതെ അതെ അതെ സൺഡേ പൊതുവെ റെസ്റ്റ് എട് ക്കുന്ന ദിവസമാണല്ലോ പക്ഷെ
റെസ്റ്റ് അല്ല അപ്പൊ സ പണി വരുന്ന ദിവസം അതെ അതൊരു ദിവസം വീട്ടിലിരുന്നാ പിന്നെ എല്ലാ പണിയും അന്നത്തെ ദിവസായിരിക്കും വരണത്.
അതെ പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവരാണ് പറയും വേണ്ട എല്ലാ ആഴ്ചത്തെ എല്ലാം ജോലികളും ചെയ്യേണ്ട സമയം ഈ ഒരു സൺഡേ ആണ് പിന്നെ ഇന്ന് മഴയില്ലാത്ത കൊണ്ട് അത്യാവശ്യം
അന്നേരം പ്രത്യേകിച്ച് പണി കൂടുതലാ.
അതെ
തുണി ഒണങ്ങലും ഒക്കെയായിട്ട് ഇവിടെ മഴ മഴയാണ്. മഴയില്ല പക്ഷെ എന്നാലും ഒരു വെയിലും ഇല്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയ.
അത്യാവശ്യം ഹ് സൺഡേ ഇന്ന് ഇപ്പ നല്ല ക്ലൈമറ്റ് ആയത് കൊണ്ട് കൊറേ പരിപാടികളൊക്കെ തീർക്കണം ഇന്ന്
ആ ഹാ ഹാ ഞാനും ഉം മക്കള് സുഖായിട്ടിരിക്ക്ണു ഞാനും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കൊറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ട് പക്ഷെ വെയിലില്ലാത്തത് കൊണ്ട് തുണിയൊന്നും ഒണങ്ങിയെടുക്കാനൊന്നും പറ്റിയിട്ടില്ല.
ആഹ്
അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ വെയില് വരും എന്നുള്ള പ്രതീക്ഷയില് നോക്കിയിരിക്കുവാണ്. പിന്നെ ഒരു തണുപ്പാപ്പം തുണിയൊന്ന് ഒ ഒണങ്ങി മടക്കി ഇട്ത്ത് വയ്ക്കാനൊന്നും പറ്റൂല്ല. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ആക്കണം അങ്ങനെ അങ്ങനെ ഒരു മടി ദിവസായി ട്ട് ഇങ്ങനെ ഇരിക്ക്യാണ്.
എന്തെങ്കിലും സ്പെഷ്യൽ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇന്ന് സൺഡേ?
സ്പെഷ്യൽ ഇന്ന് ഇത്തിരി ചിക്കൻ വാങ്ങിക്കണം ചിക്കൻ കറിയും ചോറും ആക്കാന്നൊക്കെ ഓർത്തോണ്ടിരിക്ക്ണു ചോ സാധാ ചോർ. സാധാ ചോറ് വയ്ക്കണള്ളൂ ഉം ഇപ്പോ കൊറച്ച് ഹെൽത്ത് പ്രശ്നങ്ങള്ണ്ട്. പ്പ അതുകൊണ്ട് ഒരുപാട് ഓവറായിട്ടുള്ളേ എണ്ണേം നെയ്യും അങ്ങനെയൊന്നും പറ്റൂല്ല അല്ലെങ്കിൽ ബിരിയാണിയക്കെ ആക്കായിരുന്നു.
ആ തെ
അപ്പം അതൊന്നും പറ്റൂല്ല തേങ്ങാച്ചോറിനും തേങ്ങയൊക്കെ ചേർത്ത് കൊഴുപ്പല്ലേ. അങ്ങനെ കൊഴുപ്പൊന്നും പ റ്റൂല അപ്പ അത് കൊണ്ട് നോർമൽ സാദാ റൈസും ചോറും പിന്നെ ചിക്കൻ കറിയും ഒരു തോരനും അങ്ങനെയക്കെ പ്ലാൻ ചെയ്തിരി ക്ക്ണു ആക്കിയിട്ടില്ല ഇനി ഒന്ന് ആഞ്ഞ് പിടിക്കണം.
ഇവിടെയും ഇവിടെ ഞങ്ങള് ചിക്കനാ മേടിച്ചേ ക്കുന്നത് ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്ത് ഉണ്ടാക്കണൊന്ന് ചെലപ്പോ എന്തേലും നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കോ ചിക്കൻ കറി ആയിട്ട് വെക്കാന്ന് ഓർത്ത അല്ലെങ്കിൽ ഇപ്പം ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്ന കു ക്കർ മന്തിയോ അങ്ങനെത്തേലൊക്കെ ഉണ്ടാക്കാം എന്നുള്ള പ്ലാനും ഉണ്ട്.
ആഹ് ആഹ് ആഹ് ആഹ് അതൊക്കെ ഒ
ഇഷ്ടവാ കു മന്തി കഴിക്കുന്നത് അപ്പൊ നമ്മള് കടേന്ന് മേടിക്കുന്നതിനേക്കാളും സ്വന്തമായിട്ട് അങ്ങ് പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ഒത്തിരി ഓയില് അല്ലെങ്കിൽ മ റ്റേ മസാലകളൊന്നും ചേർക്കാതെ അങ്ങ് ഉണ്ടാക്കി കൊടുക്കാലോ.
അത് തന്നെ. അത് ശരിയാ നമ്മള് വീട്ടിലു അങ്ങനെ പ്രിപ്പയർ ആക്കുവാണെങ്കി അതായിരിക്കും നല്ലത്. അപ്പം അന്നേരം കുറച്ചും കൂടെ ഹെൽത്തിയാണ് പിള്ളേർക്കും ഇഷ്ടപ്പെടും. ഇപ്പം ഇങ്ങനെ റൈസൊക്കെ എന്താണെങ്കിലും പിള്ളേർക്ക് ഭയങ്കര പിടുത്താണല്ലോ.
അതെ അതെ അതെ.
അപ്പൊ ബിരിയാണിയോ നെയ്ച്ചോറോ മ്മ് ബസുമതി റൈസ് വെച്ചിട്ട് എന്താക്കിയാലും പിള്ളേർക്കിപ്പം ഇഷ്ടാ. അപ്പം അങ്ങനെയൊക്കെ പിള്ളേരെ പറ്റിക്കാം. എന്ത് എന്തെങ്കിലൊക്കെ ആക്കി പിന്നെ സ പണ്ടേല്ലേ എല്ലാരും കൂടെ ഉള്ളതാണ് എല്ലാരും ഒക്കെ കൂടി ഇരുന്ന് ഭക്ഷണാക്കെ കഴിക്കുമ്പോൾ അങ്ങനത്തെ എന്തേലിലും വെറൈ റ്റിക്കെ ആണെങ്കി
അതെ സൺഡേ ആഘോഷിക്കുകയും ചെയ്യാം പിള്ളേർക്കും ഒരിതാവും. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നു. പിന്നെ മഴക്കാലം ആയതുകൊണ്ട് എങ്ങോട്ടേലും യാത് ത്രയൊന്നും പോകാനും പറ്റത്തില്ലല്ലോ. എല്ലായിടത്തും മഴയും പ്രശ്നമാണ്.
മഴയാണ്. ഇനിയിപ്പോ മഴയൊക്കെ മാറണം എവിടേലും പുറത്തേക്ക് വിശ്വസിച്ച് ന്ന് എറങ്ങണെങ്കി. കാരണം ഈ മഴയത്തെവിടെയാ ബ്ലോക്ക് വരണെ എന്നൊന്നും പറയാൻ പറ്റൂല്ല.
പക്ഷെ ഒരുപാട് ടൂറിസ്റ്റുകൾ നമ്മുടെ മഴ ആസ്വദിക്കാനായിട്ടും പല പല ഏരിയകളിലൊക്കെ ഒക്കെ പോകുന്നതായിട്ടും കേക്കാം.
ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരും പോകുകൊക്കെ ചെയ്യുന്നുണ്ട് ഓരോ സ്ഥലത്തോടെയൊക്കെ നമുക്ക് കാണാം. പക്ഷേ ഈ മഴ ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയ പകർച്ചവ്യാധികളും പ്രശ്നങ്ങളും.
ഊ.
എല്ലായിടത്തും ഇപ്പോൾ പനി പനി സീസണായി. മഴക്കാലൊ ആയി പനിക്കാലോ ആയി. അതൊരു പ്രശ്നാണ്. പിന്നെ ആരോഗ്യ
അറിയാം. എന്നും മൂന്നാറില് വിദേശികള് തിരക്കാണ് ബ്ലോ ക്കാണ് അവിടുത്തെ റോഡ് നിയമങ്ങൾ മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പേപ്പറിൽ കാണാൻ കാ പറ്റുന്നുണ്ട്.
ആഹ് ഇപ്പം ഈ റോഡ് പണിയൊക്കെ വന്നപ്പോ മൂന്നാറിലെ സംബന്ധിച്ച് റോഡ് പണികളും ഒക്കെ വന്നപ്പോ വീതി കുറവാണെന്നാണ് പറയണെ. പരാതി. അപ്പോ വണ്ടി പൊതുവേ അവിടെ അങ്ങനെ പാർക്ക് ചെയ്യാനുള്ള സ്പേസുകള് കൊറവാണ്ന്ന്. അപ്പോ ചെല്ലുന്ന വണ്ടികളെല്ലാം. ഓരോ സ്ഥലത്തൂടെ ഒതുക്കിയിടുമ്പം പിന്നെ പിന്നെ ചെല്ലുന്നവർക്ക് പാടാണല്ലോ. അപ്പോൾ ഭയങ്കര ബ്ലോക്ക് ആകും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ സ്ഥലവില്ല. അങ്ങനെയൊക്കെ കുറെ ഇതിങ്ങനെ കാണുന്നുണ്ട്. എന്നാലും ആളുകള് വരുന്നുണ്ട് ഇതൊക്കെ കാണാൻ പിന്നെ ചെറിയ മക്കളൊന്നും ഇല്ലാത്ത വീടുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ചെറിയ കുട്ടികളൊക്കെ ഉള്ളപ്പം അവര് സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തേലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതും പിള്ളേർക്ക് പിടിക്കും. പിന്നെ ഇങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ ഫുഡ് പറ്റൂല്ല. അല്ലെങ്കിൽ വെള്ളം തണുപ്പ് ഇതൊക്കെ വരുമ്പോഴും അവർക്കാണല്ലോ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യണത്.
അതെ. എന്തായാലും മഴക്കാലം കഴിയണം പുറത്തേട്ടൊന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഫാമിലി ആയിട്ട് പോകണെങ്കി തന്നെയും.
കുഞ്ഞു മക്കളെയും ഒക്കെ കൂട്ടി നമ്മൾ ശരിക്കുമൊന്ന് ആസ്വദിക്കണമെങ്കില് ഈ മഴക്കാലം കഴിയുന്ന ഒരു സമയത്ത് പോണം അപ്പോ എന്തേലും വെള്ളച്ചാട്ടോ കാര്യങ്ങളൊക്കെ ഒള്ള സ്ഥലത്ത് ക്കെ വെള്ളം ഒണ്ടാവും നന്നായിട്ട്.
ആ.
അപ്പം വെല്യ കൊഴപ്പയില്ലാ സേഫ്
സം ഞാന് പേപ്പറ് വായിച്ചപ്പം ആറന്മുള സദ്യയെക്കുറിച്ച് ഇങ്ങനെ അവര് ഒരു ഇത് എഴുതിയേക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ബുക്കിങ്ങും കാര്യങ്ങളും അതെന്റെ വല്യൊരു ആഗ്രഹവാണ്. അവരത് കൃത്യമായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ആഹ് വള്ള സദ്യ കഴിക്കാൻ. എന്തൊക്കെ ചെയ്യണന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പേപ്പറിലൊണ്ടായിരുന്നു.
എനിക്കും അതൊരു വെല്യ ആഗ്രഹാ അതുപോലെ അവിടുത്തെ ഒരു പായസത്തിൻ്റെയെക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് ട്ടേ ഒള്ളൂ
ആഹ് അതെ ഒരുപാട് കൂട്ടം കറികൾ പാട്ടിലൂടെയാണ് നമ്മൾ ഓരോ എൻ ഉം കാര്യങ്ങള് മേടി ക്കെണ്ടേന്നൊക്കെ അതിനാത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പാട്ടുപാടിയാണ് നമ്മൾടെ ഓരോ കറികളും മേടിക്കണ്ടേ എന്നൊക്കെ
ഓഹ് ഓഹ് ഓഹ് അങ്ങനെയൊന്നും അറിയില്ലാ ഞാനിതിങ്ങനെ വ ആഹ് ആറന്മുള വള്ളസദ്യാ പിന്നെ എന്താണ് അവിടത്തെ അമ്പലപ്പുഴ ആല ആറന്മുളയല്ല അമ്പലപ്പുഴ പാൽപ്പായസം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കേട്ട്ള്ള ഒ അറിവ് മാത്രല്ലേ അപ്പോ അതൊക്കെ ഇങ്ങനെ ഒന്ന് കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്യാന് ഒരു ആഗ്രഹം പക്ഷേ അതൊക്കെ എവിടെ നമുക്കൊക്കെ കിട്ടുവോ ആഹ്
പക്ഷെ അതില് കൊടുത്തിരിക്കുന്നെ വളരെ റേയിച്ച് റേയിറ്റ് കൊറവാന്നുള്ള രീതിയിലൊക്കെയാ മുന്നൂറ്റി അമ്പത് രൂപാ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാന്നൊക്കെയാണ് അവരതിനാത്ത് കൊടുത്തിരിക്കുന്നത്
പക്ഷെ അത് ഓൺലൈൻ ബുക്ക് ചെയ്താലും ദൂരെ സ്ഥലങ്ങളിലേക്കൊക്കെ അങ്ങനെ എത്തിക്കാൻ പറ്റൂലല്ലോ അവിടെ അടുത്തൊക്കെ ആയിരിക്കൂല്ലേ അത് അവൈലബിൾ ആയിട്ട് നമുക്ക് അന്നേരം ഇതാവുള്ളൂ അങ്ങനെ അത്ര റേയിറ്റ് ക്കെയെ ഒള്ളെങ്കി അത് ലാഭാ കാരണം എന്താന്ന് വെച്ചാ നമ്മളിപ്പോ കഴിഞ്ഞ തവണയൊക്കെ ഓണം ആഹ് ഓണം വന്നു ഓണസദ്യ നമ്മടെ ഇവിടെയൊക്കെ ഓണസദ്യയുടെ ഇത് നോക്കിട്ട് പോലും എത്രയാന്നോ ഏഹ് അഞ്ഞൂറ് രൂപയായിരുന്നു ഒരു സദ്യക്ക്
അതെ അതോ രണ്ടോ മൂന്നോ പേർക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരുപാട് പേർക്ക് പറ്റത്തൂല്ലാ
ആഹ് ഒരു സദ്യക്ക് അഞ്ഞൂറ് രൂപ ആയിരുന്നു പറഞ്ഞത് അത് രണ്ട് മൂന്ന് പേർക്കൊന്നും കഴിക്കാൻ പറ്റ് ഏത്തും തോന്നണില്ലാ കാരണം ഒരാളുടെ സദ്യക്കായി പറയണെ
ഇയ്യോ
ഒരാൾക്കുള്ള സദ്യേടെ റേറ്റാണ് അഞ്ഞൂറ് രൂപ പറഞ്ഞത് അപ്പോ ഞാ എനിക്കീ പറഞ്ഞ പോലെ സദ്യയും ഭയങ്കര പിടുത്താ പിള്ളേർക്കൊന്നും അങ്ങനെ വെല്യ ഇഷ്ട്ടയില്ലാ പച്ചക്കറിയൊന്നും അപ്പ അവർക്ക് അതിനോടൊരു അത്ര ഇൻട്രസ്റ്റും ഇല്ലാ ഞാനപ്പെ എനിക്ക് ഭയങ്കര ഇഷ്ട്ടാ
ആഹ് ഇവിടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ട്ടവാണ് സദ്യ കഴിക്കുന്നത് അതും പഴം പപ്പടം പായസൊക്കെ കൂട്ടി
കൂട്ടി കഴിക്കണം അത് അതൊരു വേറെ എക്സ്പീരിയൻസാ ഈ മക് ക്കക്കൊക്കെ ഇപ്പോ എല്ലാം നോൺ വെജിൻ്റെ കാലവല്ലേ പിള്ളേർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുതല് നോൺവെജ് വേണം ആ അവസ്ഥയാ
അതെ അതാ ഇപ്പഴ് മന്തി പലവിധം മന്തി ഹൗസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നെ കൊണ്ട് കുട്ടികൾക്ക് അത് ഭയങ്കര അട്രാക്ഷനുവാണ്
നോൺ വെജിന്റെ പല സംഭവങ്ങളും കിട്ടോലോ അങ്ങനെ എപ്പഴും കഴിക്കുന്നില്ല എങ്കിലും അങ്ങനെയാണ് ഇപ്പഴത്തെ ഒരു കാലഘട്ടം പിള്ളേരുടെ ഒരു ഇഷ്ടങ്ങളും അങ്ങനെയാ പക്ഷെ എനിക്കൊക്കെ ഇങ്ങനെ നോൺ വെജ് ഇല്ലെങ്കിലും കുഴപ്പല്ല വെജ് ഒരു സദ്യ എന്നൊക്കെ പറയുന്ന ഒരു വേറെ ഒരു എക്സ്പീരിയൻസ
അതെ ഉം കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു ഷോപ്പിൽ കയറിയപ്പോ ഒരു ഏഹ് വെറൈറ്റി ഫുഡ് എന്നുള്ള രീതിൽ ഒരു സ്നാക്സ് കഴിച്ചു കൽ പേര് പറഞ്ഞെ അവര്
കൽമാസ് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ കൽമാസ് മറ്റേ മലപ്പുറം മറ്റേ തലശ്ശേരിക്കാരുടെക്കെ ഒരു സംഭവാ
ആഹ് അതെ അതിന്റെ അകത്ത് ചി ക്കന്റെ ഫില്ലിംഗ് ഒക്കെ വെച്ച് നമ്മള് സാധാരണ കോഴക്കട്ടക്കെ ഉണ്ടാക്കുന്ന പോലെന്നെ അതില് ചിക്കൻ ഫില്ല് ചെയ്തിട്ട് പിന്നെ അതെല്ലാം പുഴുങ്ങിയ എടുത്തതിന് ശേഷം നമ്മളത് വീണ്ടും ഏഹ് മുളക് പൊടിയിലോ എണ്ണയിലോ ഒക്കെ ഇങ്ങനെ ചാലിച്ചെടുക്കുന്നു
ആഹ് ഹാഹ് ഹാഹ് ഹാ ഞാനത് എവിടെയ അങ്ങനെ കേട്ടിട്ടുണ്ട് കഴിച്ചിട്ടില്ല പൊടിക്കൽ മാസൊ കൽമാസ് പൊടിക്കൽമാസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്
ഞാൻ കഴിച്ച ഒരു ഉന്നക്കായടെ ഒക്കെ ഒരു ഷേപ്പിലാണ് ഉന്നക്കായടെ ക്കെ അത്രുണ്ട് അതിന്റെകത്ത് ചി ക്കൻ ഫിൽ ചെയ്ത് നല്ല ടേസ്റ്റാണ് എന്നിട്ട് അതിന് പുറമെ ഇങ്ങനെ ആഹ് മുളക് പൊടിയും എണ്ണയൊക്കെ
ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള വിഭവാണത് അവരുടെ ഈ വിരുന്ന് സൽക്കാരങ്ങൾക്കൊക്കെ ക്കെ ഏഹ് ആക്കുന്ന ഒരു വി വിഭവാണെന്നൊക്കെ പറഞ്ഞ് ഞാനത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഉണ്ടാക്കിയിട്ടുല്ല കഴിച്ചിട്ടുല്ല പക്ഷെ അത് കേട്ടിട്ടുണ്ട് കൽമാസിനെക്കുറിച്ച്
ഇപ്പം യൂട്യൂബിലൊക്കെ എല്ലാത്തിന്റെയും റെസിപ്പിയൊക്കെ അവൈലബിൾ ആണല്ലോ അപ്പൊ പിന്നെ നമ്മക്ക് നോക്കി ചെയ്യാവുന്ന കാര്യ ഉള്ളൂ ഇതൊക്കെ
ആഹ് ഇപ്പൊ റെസിപ്പി ഒന്നും കിട്ടാൻ അങ്ങനെ പാടില്ല മറ്റേ പിന്നെ നമ്മളതൊരു തവണ കഴിച്ചിട്ടൊക്കെ ഉണ്ടെങ്കി കൊറച്ചും കൂടെ നമുക്കത് ആഹ് ഉണ്ടാക്കി നോക്കുമ്പഴാണെങ്കിലും നമുക്കൊരു ഇത് ഒറപ്പുണ്ടാകും ഇത് ആ ടേസ്റ്റ് തന്നെയാണ് ഞാൻ അന്ന് കഴി ച്ച ടേസ്റ്റ് തന്നെയാണല്ലോന്ന് അറിയാം പക്ഷെ നമുക്ക് അങ്ങനെ കഴിക്കാനൊരവസരം കിട്ടണം
അതെ അതൊരു തലശ്ശേരി ആ ഭാഗത്തേട്ടൊക്കെ പോണം കാസർഗോഡ്, കോഴിക്കോട്
പക്ഷേ ഇപ്പ ഈ പെരുമ്പാവൂര് ആഹ് പിന്നെ അങ്ങനെയൊക്കെയുള്ള ടൗണുകളിലൊക്കെ ചെന്നാലും തലശ്ശേരി വിഭവ വിഭവങ്ങൾന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റമദാൻ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാ ഇങ്ങനത്തെ എല്ലാ വിഭവങ്ങളും അവിടെയൊക്കെ കിട്ടും
ഉണ്ട് പക്ഷെ തനതായ രുചിയിലും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കിട്ടണങ്കിൽ നമുക്ക് അവിടെ തന്നെ പോണം
പോണം അത് ശരിയാ അതെല്ലാം അതാത് നാടിന്റെ ഒരു സ്പെഷ്യലും കൂടെ ആണല്ലോ. അപ്പൊ അവിടുത്തെ സ്പെഷ്യല് അവര് ആക്കി തരുമ്പഴാണ് അതിന് കുറച്ചും കൂടെ ട്രഡീഷണൽ സംഭവങ്ങളും ഒക്കെ നോക്കി ചെയ്യുന്ന് ഇതൊക്കെ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങനെയുള്ള ഹോട്ടലുകൾറെസ് ന്റുകളൊക്കെ ചെയ്യുമ്പോൾ അതിന് കൊറച്ചും കൂട ഒരുവ്യത്യാസം ഉണ്ടാവും.
എഹ് എന്തായാലും സൺഡേ ഒക്കെ ആഘോഷിച്ചിരിക്കും.
ആഹ്.
വിളിക്കാം കേട്ടോ-
ശരി ഓക്കെ എന്ന.